ഹലോ ഹലോ ഹലോ
കേക്കണ്ണില്ലേ
ആഹ് ഒത്തിരി കൂടെകൊറവച്ചേല് ഹലോ
ഹലോ
ആഹ് കേക്കണ്ട് പറഞ്ഞോ ഹലോ ഫുഡ് കഴിച്ചിട്ടില്ല മരുമോൻ വരും പ്പോ ഓനെ വെറ്റ്യ്ത് ഇരിക്കണന് മോൻ വന്നിട്ടില്ല
ആഹ് എപ്പളാ കെടക്ക
കിടക്കണത് രണ്ട് മണി ഒരു മണിയൊക്ക ആവും മോള് പ്രസവിച് കെടക്കാണ് അപ്പൊ കുഞ്ഞ്ണീക്കുമ്പോ ചെലപ്പോ ഇന്നലെ മൂന്നേകാലായി കെടന്നപ്പ
ആഹ്
കൊറച്ച് സമയം എടുക്കും ആഹ് ആദ്യത്തെ പ്രസവോം ഇത് നിന്റെ മോളാ ആദ്യത്തെ പ്രസവൊ
ആഹ് നിങ്ങളെവിടെ വീട്ടിതന്നെ അതോ നിങ്ങടെ
ഞങ്ങളാ വീട്ടിലിവിടാ ഞങ്ങൾ താമസി
ആഹ് അവിടൊക്കെ എങ്ങനെ ഇപ്പ ഈ പ്രസവിച്ചവര് പോണന്ന്ട്ടുണ്ടല്ലോ എന്താ പോ
പ്രസവിച്ചത് ഇതിപ്പോ നാല്പത് കഴിമ്പോ പോവെന്നും പറഞ്ഞിരിക്കണ്ട്
ആഹ്
ഇക്ക അവൻ പറഞ്ഞ് നാല്പ്പുളി കഴിയുമ്പോ കൊണ്ടുപോണം കൊണ്ടോക്കൊ ഞാൻ വണ്ടി വ കാല് വയ്യാണ്ടിരിക്കണേ പറണമാതിരി ആക്സിഡന്റ് ആയിട്ടിരിക്കാണ് അപ്പ എനിക്ക് നോ ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറെ ആളെ നിർത്തി നോക്കാനൊന്നും ഒരു ഗതിയില്ല അതുകൊണ്ട് നോക്കണതാ
ആഹ് ഇപ്പൊ പിന്നെ എവിടെ ഉണ്ടെ ഈ അങ്ങനത്തെ ഹോമുകളുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പൈസനു
ആഹ് നമ്മള് പൈസ കൊടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ എന്താ വച്ചാ മോളെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പ തന്നെ വണ്ടി ഇടിച്ച് അപ്പൊ കല്യാണം കഴിഞ്ഞ് ഒന്ന് കയിലൊന്നുരണ്ടിരുന്നപ്പളും വണ്ടി ഇടിച്ചത് പിന്ന മൂന്നാല് ലക്ഷം രൂപ വണ്ടി ഇടിച്ചപ്പോ ചെലവായി മോന് ഞാനും കൂടെ പോയപ്പണ് ഇടിച്ചത് മോന്റെ കൈ ഒടിഞ്ഞു കൈ ഓപ്പറേഷൻ ചെയ്തു എന്റെ കാല് നാല് സ്ഥലത്തോടി പിന്നെ എന്റെ കാലും അങ്ങനെ ആഹ് സ്കൂട്ടിമെന്നും
ആഹ്
ഞാൻ തെറ്ച് താഴെ വന്ന് വീണപ്പോയേകിനും കാല് നാല് സ്ഥലത്ത് ഒടിഞു പിന്നെ ആറേഴു മാസം കെടപ്പാർന്നു പിന്നെ രണ്ടു മാസം മോള് വന്ന്ന്ന് നോക്കി പിന്നാ മോള് പോയി കഴിഞ്ഞപ്പൊ പിന്നെ ബാക്കി മാസം മോൻ നോക്കി ഇപ്പ എണീറ്റൊക്കെ നടന്ന്ട്ട് ഇപ്പൊ രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ആയിട്ടൊള്ളൂ വാക്കറിലൊക്കെ ഉം വാക്കറിന്നൊക്കെ വിട്ടിട്ട് ഇപ്പൊ രണ്ട് മാസൊക്കെ ആയിട്ടൊള്ളൂ
ഹലോ
ഒരുമോനും മോളുവ
ആഹ് ഒരു മോനൊരു മോളു ആ അപ്പ അങ്ങനെയെക്കെ ആയിട്ട് മോൻ ഗൾഫിലാർന്നു മോന് ഇപ്പ ഇവടെ വന്ന് മോളകല്യാണത്തിന് വന്നാണ് പിന്നെ വണ്ടി ഇട്ച്ച് പോകാൻ പറ്റാണ്ടായ്ഞാ സ്റ്റാക്കായി നോ നോ ക്കാനൊന്നും ആളില്ലാണ്ടായപ്പൊ പോകാൻ പറ്റാണ്ടായി അങ്ങനെ ജോലിം പോയി ജോലി ക്യാൻസലാക്കി കളഞ്ഞവൻ പിന്നെ ഇപ്പൊ ഇവിടെ ഡെലിവറി ആയിട്ട് പോവെ ഫുഡ് ഡെലിവറി ഇല്ലേ
ആഹ് ആഹ് ആഹ്
അതിന് പോകാണ് അവന് കല്യാണക്കാര്യം നോക്കാന്നും പറഞ് ഇങ്ങനെ നിന്നപ്പേണ് വണ്ടി ഇട്ച്ചത് പിന്നിപ്പോൻ കൂട്ടാകണില്ല ഇപ്പൊ കാലൊക്കെ റെഡിയായിട്ട് സാവ് പതുക്ക നോക്കാന്നും പറഞ്ഞു കാലൊക്ക റെഡി ആവണെ ഇഞ്ഞി രണ്ട് കൊല്ലം ഇഞ്ഞി പിടിക്കും
ആഹ്
പിന്നെ പടചോന് ഹലാലായത് എല്ലാവർക്കും
ഓ
പടച്ചോന് ഓരോരതന്നെ അല്ലാ എന്താ പറയാ ഞങ്ങള് നല്ല ഇപ്പൊ മീന് ഇവടെ നാത്തൂന്റെ നാത്തൂന്റെ നാത്തൂനെ ഇതേപോലെ വണ്ടി ഇട്ച് അവര് ആഹ് ഒരു പാലത്ത്മ്മന്നായിരുന്നു വണ്ടി കണ്ടാലവര് രക്ഷപെട്ട്ക്ക്ന്ന് പോലും അറില്ലന്ന് കൊഴപ്പൊന്നും ഉണ്ടായില അപ്പളൊന്നും അവരെല്ലാരും നല്ലപോലെട്ത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടോയി ആഹ് അവ്ട്ന്ന് വൈകീട്ടൊക്കെ ആയപ്പൊളാണ് ഒരാൾക്ക് ആ നാത്തൂൻക്ക് ഭയങ്കര ഈ നെഞ്ഞിന്റെ ഈ ഭാഗത്ത് ഭയങ്കര വേദന
ആഹ് ആഹ് ആഹ്
അപ്പൊ ചതവ്ണ്ട് നല്ല ഉള്ള്ക്ക് നല്ല ചതവ്ണ്ട് അപ്പൊ ഈ ശീ ഈ സീറ്റ് വന്ന്ട്ട് ഇങ്ങണ്ട് വാന്നട്ച്ട്ടേ ബേക്ക് സീറ്റ് ബേക്കിലേന്നു ഇവർ മുൻസീറ്റ് വന്നിട്ട്ങ്ങണ്ട് അട്ച്ട്ട് അവർക്ക് ന നല്ലതേര്ന്നു നല്ല റെസ്റ്റ് വാണെന്ന് പർഞ്ക്ക്ണ് അത്യാവശ്യം നല്ല തടിള്ള ഒരാളു വാണ് അപ്പൊ നല്ല റെസ്റ്റ് വാണം
എനിക്കും കാല് ഒരു കാ വലത്തേ കല് നാല് സ്ഥലത്ത് ഒടിഞ് പിന്നെ കാല് ഫുള്ള് മുറിഞ്ഞു പോയി അതായത് മു മുറിവായി കാലിന് പാതത്ത്മ്മലൊക്കെ മുറിവായി എല്ലാട് ത്തും മുറവാണ് മുട്ട് ഡാമേജായി എല്ലാട്ത്തും ഇന്ന്ട്ട് ഓണങ്ങണില്ല ഷുഗർണ്ട്
ആഹ് അതെന്നെ
ഇപ്പളും പ്പളും പൂർണ്ണമായിട്ട് ഉണങ്ങിട്ടില്ല പിന്നെ നമ്മളിങ്ങനെരു ഓളത്തിന അങ്ങനെ ഇട്ത്ത് പോണ് വേറെ ആരും ഇല്ലാത്തതോണ്ട് ശെരിക്ക് പറഞ്ഞാ ഒരു സ്ഥലത്ത് കടക്കേണ്ട ടൈം ആണ് പക്ഷെ കടക്കാൻ നിവർത്തിയില്ലാത്തതോണ്ട് ജോലി ചെയ്യുന്നു മാത്രം
അപ്പൊ അത് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ എത്ര റസ്റ്റ് എടുത്താലും നമ്മുക്ക് റസ്റ്റാവൂല അത്
അത് തന്നെ പിന്ന ജീവിക്കണ്ടേ നോർത്തങ്ങനെ പിന്നെ മോൻ ഇനൊക്കെയാണ് ഭക്ഷണൊക്കെ വെച്ചിരുന്നക്കെ മോനാണ് ഞാൻ കിടപ്പായപ്പ പിന്നെ ഞാൻ പതുക്കെ പതുക്കെ എണീറ്റ് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ മോൻ ജോലിക്ക് പോയി പോവാൻ തുടങ്ങി ഞങ്ങള് സാമ്പത്തികമായിട്ട് അകനെ നെരുക്കത്തിലായേ ഫുഡിന്റെ കാര്യൊക്കെ പ്രശ്നമായി പിന്നെ മോൻ പിന്ന ജോലി ക്ക് പോകാൻ തുടങ്ങി പിന്നെ പിന്ന വലിയ ഞാൻ തന്നെ ഇങ്ങനെ വാക്കറിലൊക്ക നിന്ന് നിന്ന്ഓരോന്ന് ചെയ്യും പിന്നെ തൊട ക്കലും ഉടുക്കലൊക്കെ മോൻ ചെയ്യും അങ്ങനെയൊക്കെട്ട് അങ്ങനെ മുന്നോട്ട് പോയി ഹലോ
എന്ന നാട്ടിൽ നാട്ടിൽ നിക്കണ സമയത്ത് തന്നെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാവും
ആ നാട്ടില് നിക്കണ ഇനി അവൻ പോണില്ലാന്നാ പറയണത് ഇനി ഞാൻ പോണില്ല ഞാനിവിടെ നാട്ടീ ന്ന് നിന്നോണ്ട്
എന്റെ ഹസ്ബൻഡ വന്നെ ഒന്നര വർഷ- എന്തോള അവിടെ നാട്ടിൽ നിക്ക്ണ സമയത്ത് ഒരുപ്പേരി ഒരു കറി ചോറും കൊണ്ടാവാൻ പറ്റുള്ളൂ, കാരണം നമക്ക് നമ്മള പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനു ഒന്നിനും പൈസ കിട്ടൂല പണിയുണ്ടാവൂല ആഴ്ച രണ്ടു ദിവസൊക്കെ പണിയുണ്ടാവ മ്
ഇതും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അങ്ങോട്ട് ജീവിച്ചു പോണ് പിന്നെ പടച്ചോന്റെ കയ്ൽ വായ് ക്കിയക്കാം
അതല്ല ആ അതെന്നെ മോശാവസ്ഥയില് ണവരെ ആലോചിച്ചാ അതെ അങ്ങനെ ആലോചിക്കാണേൽ നമ്മൾ സ്വർഗത്തില് പോണം
നമ്മുക്ക് സ്വർഗ്ഗ ാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു തല ചായിക്കാൻ ഒരു ഇടുണ്ട്. എല്ലാ തരത്തിലും സ്വർഗ്ഗാണ്. ഒരു പിടി പറ്റെങ്കിലും മഴത്തിന്നാൻ അള്ളെരു ഹ് ഹ് ഇത് തന്നില്ലേ അതും കൂടെ ഒരുപിടി പച്ചമുടത്തിന്നാണ്ട് ചേരിയിലൊക്കെ പോയി ആൾക്കാർ തിന്ന് എറീണ വേസ്റ്റൊക്കെ തിന്നണ എന്തോരാൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വെച്ചു നോക്കുമ്പൾ നമുക്കു അള്ള അനുഗ്രഹം തന്നേക്കണത് അല്ലേ
അതെ എൻ്റെ ഹസ്ബൻ്റ് എപ്പളും പറിം കുറച്ച് പഴകിയ വീടാണെങ്കിലും അവിടെ ഇവിടൊക്കെ പൊട്ടീക്കണേ മുതൽ മഴ കൊള്ളാതെ ഒരു സ്ഥലത്തി
ആ അത് തന്നെഅതൊക്കെ അതൊക്കെ കറക് റ്റന്നാണ് എന്ന് വെച്ചാ നമ്മളില് ഞങ്ങള്ക്ക കൊറേ വർഷം വാടകക്ക് താമസിച്ച ആൾക്കാരാ പതിനഞ്ച് വർഷം വാടകക്ക് താമസിച്ച്. നമ്മൾക്ക് ആ വീടില്ലാത്ത വില അറിയണം നമ്മ ആ വാടക കൊടുക്കുമ്പോളാ. ഇപ്പൊ വീട് ടായിട്ട് ഏഴു വർഷായിട്ടേയുള്ളൂ. എന്നാലും പഞ്ചായത്തിന്റെ പോലത്തെ ചെറിയ വീടാണ് പ്രശ്നന്നുല്ല നമ്മള നമ്മള നമ്മുക്ക് അത് നമ്മൾ അതിലെതിങ്ങി ജീവിക്കാ അത്ര ഉള്ളു. വാടക കൊടു ണ്ടല്ല അഞ്ചാറ് ആറായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് വാടക കൊടുത്തിരുന്നത്. വാടകക്ക് കിട്ടാനും ഇല്ല ആ വാടകക്ക് കിട്ടാനുംല്ല ആകെ എടങ്ങാറാണ് അത് വെച്ച് നോക്കുമ്പോ പൊട്ടിയതായാലും പൊളി ഞ്ഞതായാലും മഴൊള്ളാണ്ട് ക കയറി കിടക്കല്ല ആരും ഇറങ്ങിപ്പോന്നും പറയൂലല്ലോ
പിന്നെ മാസമാകുമ്പോ വന്ന് കയ്യിന്ന് കിട്ടൂല വാടകതാന്നും പറഞ്ഞോണ്ട്.
അതൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അനുഗ്രഹാണ് നമുക്കൊക്കെ
പടച്ചോനോട് നന്ദി പറയണം പിന്നെ കൊച്ച്ങ്ങളൊക്കെ എന്തോരായി?
മൂത്തത് ഏഴാം ക്ലാസില് രണ്ടാമത്തത് ആ മൂത്തത് ആൺകുട്ടി
മുത്തത് ഏഴാം ക്ലാസ്സില്
ആ രണ്ടാമത്തെ നാലില് മറ്റേആള് മൂന്നില്
അതെല്ലേ ആ എല്ലാരും സ് സ്കൂളിൽ പോണാണ് ഏ ഏറ്റുളെതാ പെൺകുട്ടി അഹാ അത് എല്ലാരും ഇനിയിപ്പോ നാളാ നാളെ സ്കൂളില്ലല്ലാ നളെ ഞാറാഴ്
നാളെല്ലാ ആഹ് നാളെല്ലാ മറ്റന്നാള്
വേഗെണീറ്റാ മതിയല്ലേ
ആഹ് മദ്രസ് ആഹ് മദ്രസ് കൊറച്ച് ലേയിറ്റായിട്ടാ നാ ഞായറാഴ്ച തൊടങ്ങുള്ളൂ
ആഹ് അല്ലാ മദ്രസ്സേ പോയാലും ഉച്ചാവുമ്പം എത്തുവല്ലോ മറ്റ് റ്റെത് വൈന്നേരം ആവുമ്പളല്ലേ വരുള്ളൂ ചോറുതൊക്കെ കൊണ്ടോണ്ടെ ആഹ് അപ്പൊ അതിരാവിലെ എണീക്കണവല്ലോ
അതെന്നെ നാളെ രാവിലെണീ ട്ട് പിന്നെ ഏഹ് ഇവരെ പറഞ്ഞയച്ച് കൊറച്ചേരം ഒന്നും കൂടി ഒന്ന് കെട്ക്കും മറ്റത് ഏഹ് ഇവര് ഇവര് കെടന്ന് ഒറങ്ങാൻ ചെലെ സമയത്ത് നല്ല ലേറ്റാകും അല്ലെങ്കില് വേഗം കെടന്നൊറങ് ചെയ്യും ഒച്ചി ബഹളം ആകുമ്പോ ഇൻക്ക് ഒറക്കം ശരിയാവാണ്ട് എന്നും തലവേദന ഭയങ്കര തലവേദനെടുക്കും രാവിലെ
അതെല്ലേ
പിന്നെ തല്ലൂടുന്ന പ്രായല്ലേ മൂന്നും മൂന്ന് തരത്തില്
ആഹ് അതിപ്പൊക്കെ തല്ലൂട്ന്ന പ്രാ പ്രായാണ് ഒരു രക്ഷയില്ലാ നേരത്തെ കെടന്നൊറങ്ങാൻ പറയണം മദ്രസക്ക് പോണേയല്ലേന്ന് ചോയിക്കണ്ടേ അപ്പം
അതന്നെ ഇന്ന് വടിയെടുത്ത് കൊടന്ന് കെട്ത്തിയതാണ് ടി വി ഓഫ് ആക്കിപ്പിച്ചതാ ടി വി മൂന്നും മൂന്നാൾക്ക് മൂന്ന് തരാണ് ഒരാൾക്ക് ഒന്നു പറ്റൂലാ ഒരാൾക്ക് ഒന്നു പറ്റൂലാ ന്നും കൂടി അവിടെ കെടന്ന് അടിണ്ടാക്കും അപ്പൊ അവിട്ന്നും എല്ലാത്തിനിം അവിട്ന്ന് ഇങ്ങണ്ട് കൊടന്ന് ആഹ് ഞാനവിടെങ്ങനെ ഇരിക്കയാണെങ്കി വല്യ കൊയപ്പല്ലാതെ ഇങ്ങനെ പോകും ഞാനവ്ടന്ന് പോന്നാ അപ്പ തല്ല് ആഹ് ശരി ആഹ് അതെ ഒരാൾക്ക് ഒരു പാട്ടാണെങ്കി ഒരാൾക്ക് ഇവര് വല്യ കുട്ട് കുട്ടികൾ വല്യ കുട്ടിയാകുമ്പോ കാർട്ടൂണ് മ്മ്ന്നൊക്കെ വിടും അവര്ക്ക് സിൽമാ മൂന്ന് ആൾക്കും മൂന്ന് ഇതാണപ്പൊ ഉം ആഹ് ഭയങ്കര തല്ലാണ് ഫോ ഫോണ് മ്മക്ക് വല്ലാതെ വെരൂലാ ടി വി ഇള്ളോണ്ട് പിന്നെ എന്താ ഒരാള് ഉം അ അയിമങ്ങനെ ഇരിക്കുമ്പോ വെരും അവനത് ഇട്ട്ക്ക്ണ് ഇൻ ഇൻക്ക് വാണന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെരും അപ്പൊ ഞാനെന്തയ്യും അര ആഹ് അരമണിക്കൂർ ഒരാൾക്ക് അരമണിക്കൂർ മണിക്കൂർ ഒരാൾക്ക്ന്ന് പറഞ്ഞിട്ട് ടി വി തന്ന അങ്ങനെ കൊടുക്കും അര മണിക്കൂറ് ഒരാൾക്ക് കാണാല്ലോ
അല്ലാ ഫോണൊക്കെ എടുത്ത് തൊടങ്ങിയാ പിന്നെ എപ്പളും എപ്പളും എടുക്കും പിള്ളേര് ഒരാള്
അതാണ് ആഹ് ഫോണുമ്മക്ക് വരാതെ ഐമത്തന്നെ ഇരുത്തീറ്റ് അരമണിക്കൂർ അരമണിക്കൂർ ടി വി ൻ്റെ റിമോട്ട് ഓരോര്ത്തെരെട്ത്ത് കൊടുക്കും അപ്പ പിന്നെ അങ്ങനെ ഇരിക്കും എന്നാലും തല്ല് തീരുലാ എന്തെങ്കിലൊക്കെ പറഞ്ഞ്ണ്ടാക്കും
ഉം നേരമ്പോക്കാണ് തല്ല് പിടിക്ക്ണയൊക്കാ പിള്ളേരില്ലാണ്ടായാലെ അതിൻ്റെ വെഷമം അറിയോള്ളൂ
ആഹ് അത് ശരിയാ
ഇപ്പൊ നമ്മ തല്ല് പിടിക്കുമ്പോ അള്ളോ അള്ളോ എന്ന് കെടന്ന് പറയും പക്ഷെ രണ്ടു ദിവസം മാറി നിന്ന് നോക്കട്ടെ നമുക്ക് അപ്പളാ നമുക്ക് മനസ്സ് മനസ്സിലാവോള്ളൂ നമ്മ ഒറ്റപ്പെട്ടമാതിരിയായി പോവും. എല്ലേ അപ്പൊ പോയോടത്തിന്ന് പിള്ളേരോട് പറയും മക്കളെ വാ വാ മക്കള് പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം ഓഹ് ഒരാഴ്ച എനിക്ക് നിൽക്കാൻ പറ്റൂല മക്കളേന്ന് പറയും അല്ലേ അല്ലേ അപ്പ ആഹ് അതാണ് നമ്മ ഉള്ളപ്പോ അള്ളോ തല്ല് പിടിക്കണ് കലപില പറയണ് പക്ഷേ ഇല്ലാണ്ടാവുമ്പോളായിരിക്കും ഉള്ളൂ വീടൊ